എന്താവടെ സുഖല്ലേ? സുഖല്ലേ കേൾക്കില്ലേ? ഹലോ
ആ കേക്കാണ്ട് ആ
ആഹ് സുഖ വേറെന്താ ആകെ എന്തേലും ഛായക്ക് കടി ആ കഴിഞ്ഞു
അത് ഞങ്ങള് ഛായക്കടി ആവുന്നേ ഒള്ളു
ഏ എന്താണ് കടി. പുട്ടാ എന്താ?
ഓട്ടടക്ക് ഓട്ടടക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് കൊറച്ചെയ്ഞ്ഞിട്ടേ ന്നെ ഇണ്ടാക്കാറ്
ഞങ്ങൾ ഓട്ടടെയും ബീഫും തലേപത്തിരി രണ്ടുണ്ട് ഓട് അ എലയപ്പത്തിരി ഓട്ടടേം രണ്ടുണ്ട്
എന്താ എലയപ്പത്തിരിന്ന് ആ സാധനം എങ്ങനെ?
എലിപ്പത്തിരി എന്നു പറഞ്ഞ ഇലയില് പരുത്തിയിട്ട് ചുടുക
ആ ആ എങ്ങനെ ണ്ടാക്കാത്?
അത് നല്ല തേങ്ങ ഇതൊക്കെ ഇട്ടിട്ട് അരിപ്പൊടി ചൂടുവെള്ള വാട്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് തേങ്ങക്കെ ഇട്ടിട്ട് കൊഴച്ചിട്ട് നല്ലോം ചാമ്പീട്ട് പരത്ത അലേല് വെച്ച് പരത്തും പൊക്ക്
ആഹ് വ വ ണ്ടുന്നേലക്കും
ആ ഏത് പൊടിയാനെന്റെലേ വായന്റെ ലേം ഒക്കെ പറ്റും വാട്ടിക
ഇപ്പൊതിലേത് ആരെട്ത്ത കൊടുക്ക?
ആരാണ് വീട്ടിലാരക്ക
ആ ആദ്യായിട്ട് കേക്കാ അറിയിലാട്ടോ വീട്ടില് ഉപ്പ മ്മ ഞാ ഞാ അനിയത്തി അനിയന് ഉപ്പ ഉമ്മ അനിയത്തി അനിയന്
ഉം
ഇപ്പൊ ഞാൻ അവിടെല്ല കേരളത്തിന് പൊറ്ത്ത ആ കഴിഞ്ഞ്ണ്
ഏഹ്
ഇപ്പൊ ഞാനും ഹസ്ബൻഡും മോനും വീട്ടിൽ ആ ഒര് ഒരു കുട്ടിയുണ്ട്
ഏഹ് എന്താ കുട്ടി
ആൺകുട്ടിയാണ്
ഹലോ ഏഹ്
ൻക്ക് ആ കേക്ക്ല്ലേ
ഇൻക്ക് മൂന്ന് കുട്ട്യാളാ മൂന്ന് പെൺകുട്ട്യാൾ
വാഴും
ഒന്ന് മൂതത് ആറാറാം ക്ലാസി രണ്ടാമത് നാലാം ക്ലാ ലെ
ഉം
പോവാ നിക്ക്ണള്ളൂ
ആഹ് മഴണ്ടോ
ചെറേത് പിന്നെ മൂന്നര വയസ്സായിട്ടള്ളൂ ആഹ് മഴ ങ്ങ പെ പെയ്യ്ണ് ഇങ്ങക്കവിടെ മഴണ്ടോ
ഇല്ലാ ഞങ്ങക്ക് ഇവിടെ ഉച്ചച്ചുടിന്റെ സമയാ
ആഹ് ഇള്ളല്ല്യ കാറങ്ങാട് പെ
ഉം അവിടെങ്ങനെ മഴ പ്പൊ കൈ കാല്ബുദ്ധിമുട്ട് എന്തേലുണ്ടോ ഹലോ
ഓ
ആഹ്
അ ഇന്നലൊക്കെ നല്ല മഴ ഇണ്ടായിനി ഇന്ന്പ്പഞ്ഞങ്ങ ഇണ്ട് ഓവറായിട്ട് തുടങ്ങ്ണ് ചെലെ ടൈമില് നല്ലാം അങ്ങട് മഴെയ്യും ടെടെ
ആഹ്
ആഹ് അങ്ങൻതെകൊപ്പല്ല
മഴ പെയ്താ ബുദ്ധിമുട്ട്ള്ള സ്ഥലം ഇല്ല
ട്ടൊന്നില്ല പാടം അങ്ങനത്തെ സ്ഥലങ്ങളൊ
ഉം ആഹ്
ഇങ്ങക്കത്താ അവിടെക്കെ ഏഹ് അങ്ങ
വീട് പൊഴയുടെ സൈടിലാണ്
പാടം പിന്നെല്ലാ മോളണി മോളാ മോനാ
മോന്
ഉം
ഒരാള്
വീട്ടില് ആരുൺഇപ്പോ വരള്ളത്
ആഹ് ഇവടെ ഇപ്പിം ഇമ്മിം അനിയനും അനിയത്തിയൊക്കണ്ട് ഹലോ കേക്കണില്ലേ
ക്കത്ത ഗൾഫില് മഫ്ത്താവ്ന്റെ വീട്ടിലാ അതൊ സ്വന്തം വീട്ടിലാണോ ഇപ്പ നിക്ക്ണെ
ആഹ് ഞാനിപ്പൊ അവിടല്ല കേരളത്തിന് പൊർത്താ
ഹലോ
ഹലോ
ആക്രിക്കട ഹസ്ബന്റ് എന്ത് ജോലിന്നർനെ
ഓല് കമ്പ്യൂട്ടർ വർക്കാ
ഏഹ്. പിന്നെ ങള് യാത്രൊക്കെ പോകല്ണ്ടോ?
രാത്രിയൊക്കെ ആഹ് ലീവ്ള്ളപ്പോ പോവു ജോലിയൊക്കെ ആയ് ആയോണ്ടെ. എവ്ടെ ടൈംസക്ക പോവും.
ആ ആദ്യം പോയിന്നോ അതേ പോയിന്നോ
ആഹ നാട്ടന്ന് എടുക്കലൊക്കെ ആട്ട് ഇങ്ങെ നെ പെര്ന്നാള്ങ്ങെന്തങ്കലൊക്കെ വച്ച് കുട്ടികൊക്കെ സ്കൂളൊക്കെ ലീവുള്ള ടൈം ഉണ്ടാവില്ലേ അപ്പൊ ഒന്നിച്ച്പോവും.
അങ്ങനെ പോലേ ആഹ് വിടി ഞങ്ങളങ്ങൻ തന്നെ. ഇവടങ്ങനെ പ്പളും സ്കൂൾ തൊർ തന്നല്ലേ സ്കൂൾ തുന്നപ്പോ ഇയിപ്പോ അങ്ങന
ആ
പന്നെ പോകാനൊന്നും പറ്റുല.
ആഹ്.
സരി
ഉ
ഉം.
വീട്ടിലെങ്ങനെ കൃഷിയ ഒക്കണ്ടാക്കലുണ്ടോ? കൃഷി ന്തെലുണ്ടാക്കാറുണ്ടോ? വീട്ട്ലേ.
കൃഷി ഓവർ ത്താ ശ്. ക്യയ് അങ്ങനെന്നുൽ ചെറുതായിട്ടെത്തുണ്ടാക്കൂല്ല എന്തായും അമ്മളെ അങ്ങള വടഅങ്ങനെ ണ്ടാവൂല ണ്ട ചെയ്താലൊ കൃഷി അതന്നെ ഇല്ല കൊറവാണ്. ശരീല് അങ്ങനെ ഓവറയി.
ആ ആ ആ എന്താണ് പന്നീര എന്തശ ഇല്ലണ്ടോ
ചെറ്തായ് മ്പൾ. ണ്ടാവുലങ്ങന ണ്ടായാലും തന്നെ ണ്ടാവ്ണ സ്ഥലല്ല ചില സ്ഥലങ്ങളി വേഗണ്ടാവും നിങ്ങളൊക്കെ കൃഷി. അവടെ ണ്ടോ എന്ത്?
അല്ലവിടെ അങ്ങനെ ഒന്നും ണ്ടാക്കാൻ പറ്റില്ലഫ്ലാറ്റില ആായ കൊണ്ട് ഹലോ
ഹലോ കേൾക്ക് പറി.
ആഹ കേക്കണ്ട എവിടെ ഫ്ലാറ്റിലായോൊണ്ടേ ഒന്നുണ്ടാക്കലടക്കൂല. ഫ്ളാറ്റിലായത കൊണ്ട് ഇവിടെ ഒന്നുംണ്ടാക്കല് നടക്കൂല
ഞങ്ങൾ ഫ്ലാറ്റിലാണല്ലോ അപ്പം പിന്നെ അങ്ങനന്നുണ്ടാവൂല.
ആഹ്.
കൃഷ് കൃഷി അങ്ങനൊന്നു ണ്ടാവൂല ലേ ആഹ് അഹ്.
അല്ലല്ല.
ആഹ് ശര്യന്നെ. അത് ശര്യാണ് ആഹ്.
അയ്ന് പറ്റ്യരു ചുറ്റുപാടല്ലല്ലോ.
ഇല്ല അതൊാണ് വച്ചില്ല ങ്ങള് വീട്ടിലങ്ങന ക്കണ്ടാക്കലുണ്ടോ വീട് സ്ത നാട്ട്ക്ക് പോകുമ്പള്.
അവിടെ തെങ്ങ് തെങ്ങ് കവങ്ങ് അങ്ങനെയള്ള ഒക്കെ ഉണ്ട് ച ച ചവ പ്ലാവ് മാവ് എല്ലാണ്ട്.
ട്ടൊ.
പിന്നെ വീട്ടിലോട്ടുള്ള പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കും.
വേറെ ഉം അവ്ടെ എത്ര ടൈം
ഇവ്ടെ സമയാവ്ണേള്ളൂ രാവ് ലെ ആയേള്ളൂ സമയ ആവ്ണേള്ളു ഇല്ല ഇല്ല ഇല്ല അയിന് സമയാവ്ണേള്ളൂ അവ്ടെ എല്ലാ പണിംകഴിഞ്ഞോ
ആഹ് ങ്ങളെ അവ്ടെ ച്ട്ട് അതല്ലേ നാട്ടിലേ നാട്ടില്
ആഹ്
ആയി പ്പ
പിന്നെന്തൊക്കെ ആണ്
ഹലോ
ഞങ്ങക്കു ചക്കിം മാവ് പ്ലാവ് അങ്ങത്തെ അപ്പണ്ടാവല്ലേ
ആഹ്
ചായിം കടിം ട്ടു ഇങ്ങളെ വീട്ടിക്ക്‌ പോ ചക്ക ഒര് ഞാന് ഇവ്ടെ കേൾക്ക്‌ണില്ലേ
ആ കേക്കൻണ്ട് ആഹ് കേൾക്ക്‌ണ് ണ്ട് ആണ്ട് ണ്ട്. എടക്ക്ന്താ ‌ റേഞ്ച് പോവ്ണ്ടോ അവ്ടെ
ഭക്ഷണം ഉണ്ടാക്കാറ്ണ്ട്
എങ്ങനെ
ഇന്നലെ എന്തെ
ഉം ഇന്നലെ രാത്രിക്ക് പിന്നെ ചോറന്നെന്നു
കറി രെ
റേ റേയ്ഞ്ചിന്റെ പ്രശ്നാണ്.
ണ്ടാക്കിയൊ ചോയ്ച്ചെ ഹലോ ഹലോ ആഹ് എന്താ ഭക്ഷ ച്ചനാഹ് രാത്രിക്കെ എന്താ കയിക്കാറ് രാത്രി എന്താ കാഴിക്കാറ് മീൻകറി വെച്ചിണ്ടാര്ന്നോ അവ്ടെ ല്ല്യാ